ഹലോ
ആഹ് സുഖാണോ ആഹ് കേക്കാം ഉം മക്കളൊക്കെ എന്ത്‌ പറയുന്നു
ആഹ് അവര് സ്കൂളിൽ പോയി
ഓഹോ
ഇന്ന് ക്ലാസ് ഉണ്ടല്ലോ
ഓ ഓ ഓ സ്കൂൾ ഓപ്പൺ ഒക്കെക്കെ കഴിഞ്ഞിട്ട് എങ്ങനെ
ആഹ് കൊഴപ്പല്ലാതെ പോകുന്നു
ഉം ഉം
മടിയാണ് ആഹ് മടിയാണ് പിള്ളേർക്ക്‌ ഒക്കെ പോകാൻ
ഉം ഉം ഇപ്പൊ രണ്ട് മാസം വീട്ടി- വീട്ടിൽ നിന്നതല്ലേ അതിന്റതായിരിക്കും
ഉം പിന്നെ ഒരു രണ്ട് ആഴ്ച പോയി കഴിയുമ്പം പിന്നെ സ്കൂള് മതി അങ്ങനുണ്ട് ഇവിടെ ഉം കൂട്ടുകാരെയും കിട്ടി ആഹ് കൂട്ടുകാര കിട്ടി കഴിയുമ്പോഴേ പിന്നെ പോവാൻ ഭയങ്കര ഇഷ്ടവാ
ഓഹോ ഓഹ്
ഉം ഇവിടുന്ന് കുറെ കൊച്ചു പിള്ളേരുണ്ട്
ഓ ഓ എങ്ങനെ ബസിന് പോവോ നടന്നിട്ട് പോവോ
ആഹ് ബസ്സിന് പോവും അവരെല്ലാം കൂടെ ഒരുമിച്ച് ബസ്സിന് പോവും അവര് ബസ് വരില്ലേ
അല്ലെങ്കും ഇപ്പ നമ്മുക്ക് അങ്ങനെ നടത്തി വിടാം എന്ത് വിശ്വാസിച്ചു നമ്മെ നടത്തി വിടല്ലേ പണ്ട് നമ്മുടെ കാലത്തൊന്നും ഇങ്ങന അല്ലല്ലോ
ഇപ്പൊ നമുക്ക് സ്വന്തം നെയ്ൽ പോലും വിശ്വസിക്കാൻ പറ്റാത്ത കാലമാ
അതാണ്
അപ്പൊ പിന്നെ കുട്ടികാളെ വീട്ട കുട്ടികളെ സ്കൂളിൽ വിട്ടാ നമുക്ക് വരണതുവരെ നമുക്ക് ടെൻഷൻ അല്ലേ
ഉം അതെ അതെ.
ഉം പണ്ട് നമ്മക്കൊന്നും ഇങ്ങനെ ഇല്ലല്ലോ നമ്മള് നടന്നിട്ടൊക്കെ എത്ര തവണ പോയിട്ടുള്ളതാണ്. ഇങ്ങൻത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ.
ആഹ് ഇപ്പഴേ ഈ കൂടുതൽ കണ്ടു പിട്ത്തങ്ങളൊക്കെ വന്ന പ്പഴ്ത്തേക്കും ആൾക്കാരൊക്കെ ഭയങ്കര ക്രൂരതയ കാണിക്കൃന്നത് കുഞ്ഞു പിള്ളോരെ പോലും. ഒരുമാതിരി എനിക്ക് തോന്നുന്നു സിനിമായും സീരിയലും. ഒക്ക കൂടെ കണ്ട് കണ്ടേ.
ഉം ഉം.
ആഹ് ആഹ് മറ്റുള്ളവരെ ഇങ്ങനെ ക്രൂരായിട്ട് ഇപ്പം തന്നെ കണ്ടില്ലേ ഒരു കൊച്ചു കൊച്ചിനെ അയ്യോ എന്തോ മനസ്സാ. ആഹ് കുഞ്ഞിന്റെ കയ്യും കാലും ഒക്കെ തല്ലി ഒടിച്ചേക്ക്‌ന്ന്.
അതാണ് അതും സ്വന്തം അമ്മയും കൂടെ കൂട്ടി നിന്നേക്കുന്ന് അപ്പോ പിന്നെ നമ്മുക്ക് വെളിയിലുള്ളോരെ. എത്ര വിശ്വസിക്കാൻ പറ്റും.
അതെ ഇപ്പൊ ഏറ്റവും കൂടുതൽ സ്വന്തം വീട്ടുകാർ തന്നെ കൊല്ലുന്നേ.
അതാണ് അപ്പൊ നമ്മക്ക് സ്വന്തം വീട്ട്കാർ.
ഉം സ്വന്തം വീട്ടുകാരും സ്വന്തം കൂട്ടുകാരും തന്നാ കൊല്ലുന്നത്.
മ് മ്.
ആഹ്.
പ്പം മക്കളെ ബെസ്. സ്സിലയക്കുന്നത് സേഫ്റ്റി എന്നാലും സേഫ്റ്റി അത് പിന്നെ നമുക്കത് ഒര് സമാധാനം കി ട്ടു അല്ലേ.
അതെ നേരെ പോയിട്ട് ഇങ്ങ് നേരെ വന്നോളുവല്ലോ.
ഉം ഉം.
ഇപ്പ അയിനകത്ത് നോക്കാനായിട്ടൊരു പുള്ളിക്കാര്ത്തി ഉണ്ട് പിള്ളാരെ. അവര് കൊഴപ്പ ഇല്ല നോക്ക്
ഉം ഓഹ് ഓഹ്.
പിന്നെ കൊറ്ച്ച് കു കുഞ്ഞു പിള്ളേരും ഒണ്ട് കൂടെ ആഹ് ഒരു ഇതുമല നമ്മള് വിടുന്നത്. നമ്മക്കങ്ങനെ പറയാനൊന്നും പറ്റത്തില്ല ഇപ്പൊ വ നല്ലവരുന്ന് പറയാൻ ആരുവില്ലി ഈ ലോകത്ത്.
അതാണ്.
ഉം. സ്വന്തം എന്തോരം കുഞ്ഞുങ്ങളെ കുഞ്ഞു പിള്ളാരെ ഈ കൊല്ലുന്നേ. കഴിഞ്ഞ ദിവസം ഏഹ് വാർത്തേല് കണ്ടില്ലേ ഒരു പത്തൊമ്പത് വയസ്സുള്ള പെണ്ണ്. ആഹ് പ്രസവിച്ചിട്ട് കുഞ്ഞിനെ ജെനലിക്കൂടി എടുത്ത് കളഞ്ഞന്നും പറ്ഞ്ഞോണ്ട്.
ആഹ് അത് കണ്ടായിരുന്നു അവര് പ്രസവി ഏതോ ഇങ്ങനെ പഠി യ്ക്കാൻ പോയി അവിടെന്നെന്തോ ആയിട്ട് വന്ന് പ്രസവിച്ച ഒടനെ കുഞ്ഞിനെട്ത്ത് വെളിയിലിട്ട് കളഞ്ഞ്.
ആഹ് അത്. ആഹ് വേറെ ഇതും പറയുന്നുണ്ട് പിന്നെ നാട്ടുകാർക്ക് ഓരോർത്തർക്കും ഓരോ ഇതായിരിക്കുവല്ലോ.
അതാണ് ഒര് ഒരു കാര്യം വരുമ്പോ അതിനെ കുറ്ച്ച് ഒരുപാട് കാര്യങ്ങളിങ്ങനെ പറഞ്ഞോണ്ടിരിക്കും.
ആഹ്.
ഉം.
എന്തോ ചെയ്യാനാന്ന് പറ ഇപ്പഴേ കാലം നമ്മൾക്ക് നമ്മള് വിചാരിക്ക
എന്നിട്ട് ആഹ്. അതിന്റെ പിന്നെ ഒള്ള ന്യൂസ് കണ്ടില്ലേ ആഹ് കുട്ടിക്ക് കുട്ടീനെ വേണ്ടന്നും പറഞ്ഞ്. ഉം സി ഡബ്ല്യു സി കുട്ടീനെ ഏറ്റെടുത്ത് അപ്പോ രണ്ടൂസം കഴിഞ്ഞപ്പോ അമ്മയ്ക്ക് മനമാറ്റം കു ട്ടിനെ തിരിച്ചു വേണോന്ന്.
ആഹ് അപ്പോ നല്ല രണ്ടെണ്ണം കൊടുത്തങ്ങ് വിടണം ഇനി മേലാൽ ഇമ്മാതിരി പരിപാടി കാണിക്കല്ലെന്ന് പറഞ്ഞിട്ടേ
അതാണ് അതുപോലെ ആ കുട്ടീനെ കൊടുക്കര്ത് ചെലപ്പോ കൊല്ലാനാണോന്ന് എങ്ങനെ അറിയും
ആഹ് അതെ അതെ അതെ
ഉം ഉം
നമ്മളെന്ത് വിശ്വസിച്ച് കൊടുക്കും ആഹ് ഇവർക്കൊക്കെ ഇതൊ ഒരു കുഞ്ഞിനെ കൊന്നില്ലേ കയ്യും കാലും ഒടിച്ച് അവർ ടെ അതായത് ആ അവളുടെ ആദ്യത്തെ ഭർത്താവിന്റെ അച്ഛനുണ്ടല്ലോ അതയത് ആഹ് കൊച്ചിന്റെ അച്ഛന്റച്ചൻ അതിനെ വളർത്താനായിട്ട് ചോദിച്ചതാ
ആഹ് എന്നിട്ട് കൊടുത്തില്ല
എന്നിട്ട് കൊടുത്തില്ല എന്നിട്ട് അയിനെ കൊന്നന്ന് എന്തൊക്കെ സോക്കേടുകളാ മനുഷ്യന്മാർക്ക്
അതാണ് അയിനെ കൊടുത്തിരുന്നെങ്കി അത് ഇന്ന് ജീവിച്ചിരുന്നെനെ ആ കുട്ടി ഉം ഇവർ ഇവർക്ക് ഇവരെ ജീവിതത്തില് ഇവരെ ഇഷ്ടത്തിന് പോവേം ചെയ്യായിരുന്നു
ഉം അതെ
ഉം ആ കുട്ടീനെ കൊന്നിട്ട് അവർക്ക് എന്തര് കിട്ടിയല്ലേ
ഉം അതെ അതുപോലെ എന്ത് പിള്ളേരി ആത്മഹത്യ ചെയ്യുന്നേ
ആഹ് അതാണ്
ഇപ്പൊ എന്തേലും പിള്ളോരോടൊന്ന് പറയാൻ പറ്റുവോ നമുക്ക് പേടിയാ ഉം അതെ അതായത് ഇപ്പം ഏഹ് കഴിഞ്ഞ ദിവസം ഞാൻ കണ്ടതാണെ ഒരു കൊച്ചു ചെറുക്കൻ അഞ്ചാം ക്ലാസ്സിലെങ്ങാണ്ട് പഠിക്കുന്നാത് അതിനോട് അനിയനും അതുംകൂ- ടിരുന്ന് കളിച്ചോണ്ടിരുന്നപ്പോഴത്തേക്കും വഴക്കുണ്ടാകുവല്ലോ സ്വാഭാവികം രണ്ടു പേരിക്കുമ്പോ അപ്പഴത്തേക്ക് അമ്മ പറ ഞ്ഞു ആഹ് നീ ആഹ് റിമോട്ട് അവിടെ വെയ്ക്കാൻ പറഞ്ഞു അപ്പം വെച്ച് അപ്പ അനിയൻ കൊച്ചായത് കൊണ്ടായിരിക്കണല്ലോ അവൻ കണ്ടോട്ട ട്ടന്ന് പറഞ്ഞ് കാണും അങ്ങനെ എന്തോ ഈ ചെറ്ക്കൻ പോയി കഥകടച്ചു അപ്പൊ അന്നേരം അവ അമ്മയൊന്നും അങ്ങനെ നമ്മളാണെ അങ്ങനെ ചിന്തിക്കത്തില്ലല്ലോ ചെറക്കാൻ മരിച്ചു ആത്മഹ ചെയ്തു
ആഹ അതണ് ഇപ്പോ ഒന്നും പറയാൻ പറ്റത്തില്ല
ഇപ്പോഴത്തെ കുട്ടികൾക്കൊന്നും ആ ഒരു നമ്മുടെ ആ ഒരു കപ്പാസിറ്റി ഇല്ല എങ്ങനെ ആലോചിച്ച് ചിന്തിച്ച് നമ്മളക്ക ഇപ്പം അമ്മമാര് രണ്ട് എത്ര വലിട്ടുണ്ട് നമ്മൾ കൊറച്ചിരുന്ന് കരഞ്ഞു കഴിഞ്ഞിട്ട് മീൻ വറുത്തവ ഉണ്ട് ചിക്കൻ ഉണ്ടന്ന് പറഞ്ഞ ഓടി ചെല്ലും ആ ഒരുരിതല്ല ഇപ്പഴത്തെ പിള്ളോര്
ഉം അതെനിക്ക് തോന്ന് കൂടുതലും ഫോൺ യൂസും ഈ സോഷ്യൽ മീഡിയയില വളർച്ചയൊക്കെയാണ് കുട്ടികളെ കൂടുതലും ഇങ്ങനെ ആക്കുന്നു
ഉം അതെ അതെ
ഉം ഇപ്പൊ എല്ലാ കുട്ടികൾക്കും ഫോണും ടിവിയും കാർട്ടൂണും അത് ഇതും മതി അല്ല അത് പുറത്തിറങ്ങി കളിക്കല അങ്ങനെ ഒന്നുമ ഇല്ല
അതെ അതെ ഇപ്പൊ പിള്ള കുട്ടികൾക്കൊന്നും കഴിക്കാൻ പോലും വേണ്ട എന്തേലും നമ്മൾ കഴ കഴിച്ചിട്ട് കഴിച്ചിട്ടിരിക്കന്ന് പറഞ്ഞാൽ പോലും കഴിക്കാൻ പോലും വേണ്ട ഫോൺ മതി
ഉം അതാണ്
ഉം
ഇപ്പൊ ഫുഡ് കഴിക്കാൻ പോലും ഫോൺ വേണം ഉ ഫുഡ് കഴിക്കണമെങ്കിൽ ഫോൺ കൊടുത്താലേ കഴിക്കൂ അതാണ് അവസ്ഥ
ഉ അതെ പിന്നെ പേരന്സും ഉണ്ട് അവർക്ക് ഫോൺ കൊടുത്ത് കഴിപ്പിക്കുന്ന പേരൻറ്സും കൊണ്ട് അതായത് കുട്ടികൾ പെട്ടെന്ന് കഴിക്കാൻ വേണ്ടിയിട്ട് കാർട്ടൂൺ വെച്ച് ഫോണി കൊടുക്കുക അങ്ങനെ ചെയ്ത് ഈ കുട്ടികള് പെട്ടെന്ന് അത് ക്യാചെയ്യും പെട്ടെന്ന് പഠിച്ചു കഴിയുമ്പഴേങ്കും പിന്നെ ഇങ്ങ തന്നെ എടുക്കും
ഉം ഉം
ആഹ് അങ്ങനെരു പ്രശ്നമുണ്ട്
അതുകൊണ്ടാണ് കൊച്ചുകുട്ട്യൊക്ക് ഫോൺ കൊടുക്കല്േ എന്ന് പറയണത് പക്ഷെ മിക്കുള്ളവർക്കും ഇപ്പൊ ഫോൺ ഇല്ലാതെ പറ്റൂല പിന്നെ ഈ ഓൺലൈൻ ക്ലാസ് അപ്പൊ അത് ഇതൊക്കെ വന്നപ്പോഴേ കൊടുക്കാതിരിക്കാനും പറ്റൂല ഒരു പരിധിവരെ നമുക്കത് നിയന്ത്രി ച്ച് കൊണ്ടുവരാൻ പറ്റത്തുള്ളൂ
ഉം അപ്പൊ അതുപോലെ തന്നെ ആഹ് സ്കൂളീന്നാണെങ്കിലും നോട്ടൊക്കെ പണ്ട് എങ്ങനെ ബോർഡേൽ എഴുതി കൊടുക്ക അല്ലെങ്കിൽ കൂട്ടുകാരനെ കൊണ്ട് നോട്ട് വാങ്ങി വാങ്ങിച്ചൊണ്ട് വന്ന് എഴുത അങ്ങനൊക്കെ ഉണ്ടായിരുന്ന കാലത്തൊന്നും മാറി ഇപ്പൊ ഫോണിൽ പി ഡി എഫ് ഇട്ട് കൊടുക്കല നോട്ട് അതിനുവേണ്ടി പിള്ളേർ ഫോൺ വാങ്ങിച്ചുകൊണ്ട് പോക അച്ഛ്ൻ്റെ അമ്മേടെം
ആഹ് അതാണ് അപ്പൊ നമ്മള് കൊടുക്കും ചിലവര് ശ്രദ്ധിക്കത്തില്ല ചെിലവര് എഴുതുന്നുണ്ടായ ഇതിനാണെന്ന് ശ്രദ്ധിക്കും അല്ലേ
ഉം അതെ അതെ
ഉം ചരാ ഉ അതൊക്കെയാണ് ഇപ്പോഴത്തെ കാലത്തിന്റെ പ്രശ്നം
അതെ അതെ
പണ്ടൊക്കെ നമ്മളൊക്കെ എപ്പഴാ ഫോണൊക്കെ കാണുന്ന അല്ലേ
ഉം അതെ
ഉം നമ്മള് ഈ ടച്ച് ഫോണൊക്കെ കാണുന്നെങ്കിൽ തോന്നന്ന് നമ്മളൊ ഒരു പത്താം ക്ലാസ് ആ ടൈമിലൊക്കെയിരിക്കും
ഉം അതെ പത്ത് പ്ലസ് വൺ ഒക്കെ നമുക്ക് പക്ഷെ അത് കാണുന്നതേ ഉള്ളൂ ആ സമയ നമുക്ക് വാങ്ങിച്ചു തരുത് എപ്പോഴാ ഡിഗ്രിക്കൊക്കെ ആയിക്കഴിഞ്ഞണ്ട്
ഞാനൊക്കെ ഡിഗ്രിക്ക് കഴി ആയിക്കഴിഞ്ഞപ്പോഴാണ് ഫോണൊക്കെ തരുന്നത്
ഉം ഇവിടെം അങ്ങനാ പക്ഷെ ഇപ്പോഴത്തെ കൊച്ചുങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാ എനിക്ക് തോന്നുന്നു കൂടുതല് പിള്ളാരും ഇപ്പോഴത്തെ കൊച്ചു പിള്ളേരെ കൂടുതലും അച്ഛന്റെ അമ്മേടെം കൂടെ അല്ലാ നിക്കുന്നേ മുത്തശ്ശന്റെയും മുത് മുത്തശ്ശീടെം കൂടെ നി ക്കുന്ന പിള്ളേരുണ്ട് അതായത് ആഹ് ബാക്കി ഗൾഫ് അച്ഛനും അമ്മേം ഗൾഫിലോ വേറെ വേറെടുത്ത് ജോലിയോ അങ്ങനൊക്കെ വന്നിട്ട് ഇങ്ങനെ നിൽക്കുന്ന പിള്ളേരിണ്ട് ഈ മുത്തശ്ശനും മുത്തശ്ശിക്കൊന്നും ഫോൺ അറിയത്തില്ല അതൊന്നാംത്തെ കാര്യം നമ്മക്ക് തന്നെ അറിയാത്ത കാര്യങ്ങളാ പിള്ളേര് ചെയ്യുന്നേ അപ്പം പിന്നെ അവ വരുടെ അടുത്ത് വരുമ്പോഴത്തേക്കും അവർക്ക് അത്രയും പോലും അറിയില്ല അപ്പൊ ഈ ന്നാരെ ഇതെടുക്കുന്നു വീഡിയോ ഇടുന്നു ഓരോ പിള്ളോരൊക്കെ ഇൻസ്റ്റഗ്രാമിലൊക്കെ ചെയ്യുന്ന വീഡിയോസ് കാണണം ചെലതുണ്ട് പേരൻസ് എടുത്ത് കൊടുക്കുന്നേ അല്ലാതെ പിള്ളേര് സ്വന്തമായിട്ട് ഇടുന്ന വീഡിയോക്കെ ഒണ്ട് അത് അവർക്ക് അറിയത്തില്ല എന്തോ ചെയ്യേണ്ടേ ന്ന് അവർക്ക് എങ്ങനെങ്കേലും ഫെയ്മസ് ആവണം ഇപ്പൊ അങ്ങനെ കൊറച്ചു പേരുണ്ട് പിള്ളോരൊക്കെ
ഉം
സെലിബ്രിറ്റീസിനെ കാണുമ്പോ അതുപോലാവണം നമ്മള് അന്നൊക്കെ പണ്ട് ഇങ്ങനെ ആഗ്രഹിച്ചാലും നമ്മക്ക് അതിനുള്ളൊരു മാർഗമവില്ല അപ്പൊ അവരെ കാണണൊന്ന് ആഗ്രഹിച്ചാ നമുക്ക് അതിനുള്ള മാർഗ്ഗമില്ല ക്ഷെ ഇപ്പോഴത്തെ പിള്ളാര് പൈസ എടുത്തങ് പോവാ വീട് വിട്ട്
ഇപ്പൊ എല്ലാത്തിനും അതിന്റെതായ ഓരോ സോഴ്സുകള് അവര് കണ്ട് വെച്ചിട്ടുണ്ട്
അതെ
ഉം അവരെങ്ങെനെയെങ്കിലും അത് ചെയ്തിരിക്കും നമ്മളെ എത്ര ഇനി അവരെ നിയന്ത്രിച്ചാലും നമ്മളെ കൊണ്ടൊന്നും എ ക്കേ തര് പിന്നെ അച്ഛനും അമ്മയുള്ള കുട്ടികള് അതിന് അവരും ജോലിക്ക് പോക്കായിരിക്കും അപ്പൊ രാവിലെ മുതൽ വൈകി ട്ട് അവര് വീട്ടിലായിരിക്കും മറ്റവര് ജോലിക്ക് ഓക്കായിരിക്കും അങ്ങനെയുണ്ട് പ്രശ്നങ്ങള്
ഉം അതെ അതെ
ഉ അപ്പൊ പിന്നെ പിള്ളേരെ അവരെ ഇഷ്ടങ്ങള് തന്നെ
ഉം അങ്ങനെ വരും അങ്ങനെയാണ് പ്രശ്നങ്ങള് തൊടങ്ങുന്നത് സത്യത്തി ഒരു നൂറിലൊരു ആ തൊണ്ണൂറ് ശതമാനം എനിക്ക് തോന്നുന്നു പ്രശ്നങ്ങടെ തൊടക്കം ഫോണീന്നാ
അതാണ്
പിന്നെ ടി വി പിന്നെ പിള്ളരെ ആ ഒരു ഇതുകൂടെ നോക്കണം എന്തോ ചെയ്യുമ്പഴേ ഇപ്പൊ നമ്മളെന്തൈയ്താലും വെരാനുള്ളത് വെരും
അലോ
അങ്ങനെയൊണ്ട്
ഉം
ഞാൻ വിളിക്കാവേ ഇപ്പ അങ്ങോട്ടെ
ഓക്കെ ശരിയെടാ